ഹലോ
കേൾക്ക്‌ണ് ണ്ടോ?
ആഹ് കേക്കുന്നുണ്ട് ഇ കേക്കേ
ആഹ് കേക്ക്‌ണ് ണ്ട്.
എന്താണ് വർത്താനൊക്കെ.
വർത്താനം എന്ത് ചുമ്മാായിരിക്കലന്നെ.
ആ ഫുഡൊക്കെ കയിച്ചോ?
ആഹ് ഫുഡൊക്കെ കഴിച്ചു താനോ ഫുഡ് കഴിച്ചോ?
ഇല്ലാ കഴിച്ചില്ല എന്തായിനു
അതെന്ത് ഇത്ര നേരായില്ലേ. എനികിവിടെ സ്പെഷ്യല് സാമ്പാർ പിന്നെ വേറെൊന്നും വെച്ചില്ല.
ആഹ്.
അവിടെ എന്താ ഫുഡൊക്കെ ആഹ് ഞാൻ തന്നെ വെച്ച്.
ഇവടെ മീൻകറിയും മീൻ പൊരിച്ചതും ഉപ്പേരക്കെ ഇണ്ട്.
അതെയൊ അപ്പ എന്ത ഇത്ര സമയായിട്ടും ഭക്ഷണം കഴിക്കാത്.
കഴിക്കണം എന്നും ലേറ്റ് ആയിട്ടാ കഴിക്കല്.
അതെലെ പിന്നെ എന്താ വിശേഷങ്ങളൊക്കെ?
മയക്ക ഇണ്ടോ?
മഴയൊന്നുമല്ല ഇപ്പ രണ്ടു ദിവസായിട്ട് ഭയങ്കര വെയിലാണ് അവിടെ മഴെ ക്കിണ്ടോ
രാവിലെ നല്ല മഴണ്ടേ നി ഇപ്പം കൊർച്ച് വെയില്ണ്ട്
അതെയോ വെയില് വെര്മ്പഴത്തേക്കും ഭയങ്കര ചൂടാ
ആഹ് ആഹ്
പിന്നെ വേറെ എന്തൊക്കീണ്ട്
എന്താ അങ്ങനെ പോണ് രാവിലൊക്കെ എന്തേനു ഫുഡ്
രാവിലെ ദോശാക്കി ഏഹ് ദോശയ്ക്ക് കറി സാമ്പാറെന്നെ വെച്ച്
ആഹ് രാവിലെ വെച്ചോണ്ട് ഉച്ചക്ക് വെക്കണ്ടല്ലോ ലെ
ആഹ് ഉച്ചത്തേക്കും വെക്കണ്ടല്ലോന്ന് വെച്ച്
ഐങ്ങനെ
ന്നന്താ രാവിലേക്ക് ചായക്ക്യൊക്കെ
രാവിലാ കടലക്കറേനു പത്തിരിം കടലക്കറിം
ആഹ് വൈകുന്നേരത്ത്യേക്ക് അപ്പത് തന്ന്യാവുല്ലേ ഫുഡ്ഡ് മീൻകറിയൊക്കെ
ആഹ് അതന്നെ ഇനിപ്പണ്ടാക്കൊന്നുല്ലല്ലോ
ഏഹ് ഇവട്യതെ സാമ്പാറ് തന്ന്യാവൊള്ളു
ആഹ് ആഹ് സാമ്പാറ് നല്ല ടേസ്റ്റാണല്ലോണ്ടാക്ക്യാല്
ആഹ് സാമ്പാറ് എൻക്ക് നല്ലഷ്ടാ
ആഹ് ആഹ്
എനിക്ക് കൂട്തലും ഈ പച്ചക്കറികള് തന്നെയാണ് ഇഷ്ടം കൂടാ
ആഹ് അങ്ങനെ എന്നും പച്ചക്കറിയാണ്ടാക്കല്
ഇല്ല എന്നും പച്ചക്കറി ഇല്ല ഇതേപോലെന്നെ മീനും എർച്ചിം എന്തെങ്കിലൊക്കെണ്ടാവും ഏഹ് പച്ചക്കറി എന്നായാലും വെക്ക്യും
ആഹ് ആഹ്
അങ്ങനെ പിന്നെ എന്തൊക്കേണ്ട് വിശേഷം
നല്ല വിശേഷം അങ്ങനെ പോണ് പണിയൊക്കെ കഴിഞ്ഞോ
അതേലെ പണിയൊക്കെ കഴിഞ്ഞൂ ഇനി വൈകുന്നേരം കൊർച്ച് പണിണ്ട് അതന്നെ രാവിലത്തെ പണികള് രാവിലെ എണീക്യൂമ്പ തന്നെ ചെയ്തു വെയ്ക്ക്യും
വേഗം കയ്യോ പണിയൊക്കാ
ആഹ് പണിയൊക്കെ ഒരു പത് പന്ത്രണ്ട് മണിക്കുള്ളില് പണി കഴിയും പിന്നെ വെർതെ ഇരിക്ക്യലാണ് പിന്നെ കൊർച്ചേരം കെട്ന്നൊർങ്ങും
അങ്ങനെ പണി കഴിഞ്ഞിട്ട് ഒറങ്ങട്ടെ
അതെ കൊർച്ച് നേരം കെട്ന്നൊറങ്ങാ ഇപ്പൊ തണവായോണ്ട് ഒറങ്ങാനും നല്ല സുഖല്ലേ ഇപ്പൊ രണ്ട് ദിവസായിട്ട് വെയിലായോണ്ട് ഭയങ്കര ഉഷ്ണം തന്ന്യാ
ഉം ഉം
അവടെങ്ങെനെ രാവിലെ തന്നെ എല്ലാം കഴിയോ
പണിയൊക്കെ കൊർച്ച് ലാവും ഒരു മണിക്കാമ്പളേ തീരൊള്ളൂ ഇങ്ങനെ സ്ലാവിലെ ഫോൺല് കളിച്ച് നിന്ന നിന്ന് മട്യാവും പണി എട്ക്കാന്
അങ്ങനെ എനിക്ക് പിന്നിവിടെ ഹസ്ബൻഡിന് ഭക്ഷണം കൊടുത്ത് വിടണോണ്ട് ഏഹ് രാവിലെ തന്നെ എന്തായാലുണ്ടാക്കണം
ചെയ്യാ മതില്ലേ?
ആഹ് വേഗാക്കണം ഇല്ലെങ്കി അഹ് ശരിയാവൂല
ഉം ഉം അതാ ഒന്നാമത് നല്ലത് വേം പണി കഴിക്കാ
ആഹ് അപ്പൊ രാവിലെ തന്നെ ഭക്ഷണെല്ലാതുണ്ടാക്കി വെക്കും പിന്നെ രാത്രിക്കൊന്നും വെക്കണ്ടല്ലോ
ആഹ് ആഹ്
അങ്ങനെ
അങ്ങനെ ഓണക്കാവാനായില്ലേ?
ആഹ് ഓണക്കാവാറായി
എന്നാണ് ഓണം?
ഓഗസ്റ്റിലാന്ന് തോന്നുന്നു ഡെയ്റ്റൊന്നും കറക്റ്ററിയില്ല്യ
ഉം ഉം ഡ്രസ്സൊക്കെ മേടിക്കണ്ടേ?
ആ ഡ്രസ്സൊക്കെയിനി എടുക്കണം അങ്ങനെ ഇങ്ങളൊക്കെ ഓണം സെലിബ്രേറ്റെയ്യോ?
ആ ഫ്രണ്ട്സൊക്കെണ്ടെങ്കി ഓരെ വീട്ടിലേക്കൊക്കെ പോവും
പോവുല്ലേ? ആഹ് നല്ല രസം തന്നെ അതൊക്കെ
നല്ല സമ്പാറും, പായസൊക്കെ കുടിക്കാലോ
ആഹ് അതെ ഞങ്ങളും അതെ വീട്ടില് ഇതൊക്കെ കഴിക്കാലോന്ന് വെച്ചിട്ട് ഞങ്ങക്കും ഭയങ്കര ഏഹ് ഇൻട്രസ്റ്റാ ഓണൊക്കെ വരുമ്പോ
ഉം ഉം ഒരു രസാണല്ലോ എല്ലാരും കൂടിട്ട്
അതെ എല്ലാവരുള്ളപ്പോ നല്ല രസ കസിൻസ്ണ്ടാവും പിന്നെ എല്ലാ ഫാമിലീസുണ്ടാവുമല്ലോ അപ്പൊ എല്ലാരും നല്ല രസായിരിക്കും
എവിടെന്ന ഇങ്ങളെ വീട്ട്ന്നന്നാണോ ഇണ്ടാവല്?
ആ വീട്ടി തന്നെണ്ടാവും എൻറെ വീട്ടിലുണ്ടാവും പിന്നെ തൊട്ടടുത്തന്നെ റിലേറ്റീവ്സിന്റെ വീട്ടില് അപ്പൊ അങ്ങനെ അങ്ങനെ എല്ലാവ്ടത്തും പോയി പോയി പോയി നിക്കും
ഉം ഉം
അങ്ങനെ പിന്നെ നമുക്ക് ആ ടൈമില് വെക്കേഷനൊക്കെയല്ലേ അപ്പൊ പിന്നെ ഫ്രണ്ട്സിന്റെ അടുത്തേക്കൊന്നും അധികം പോവാലൊന്നുല്ല കൂടുതലും വീട്ടുകാരുടെ ഒപ്പം തന്നെ
എങ്ങനെ പത്തൂസല്ലേ വെക്കേഷണ്ടാവ?
ആഹ് പത്തൂസം വെക്കേഷൻ
ആഹ് ആഹ്
പിന്നെന്താ?
കുട്ട്യളൊക്കെത്രേല പഠിക്ക്ണെ?
കുട്ടികളൊന്നും ആയിട്ടില്ലാടാ
ആഹ് ശുവറേട്ടാെ
ആഹ് അത് സാരല്ല കല്യാണം കഴിഞ്ഞ് അധികായിട്ടൂല്യാ ആകെ നാല് മാസം ആയിട്ടാെള്ളു
ഏഹ് ഇപ്പട്ത്ത് കഴിഞ്ഞതാല്ലേ
ആഹ് അതെ ഇവട്ത്തെ ഇങ്ങ്താ ഇയാള് മേരിഡാണോ
അല്ല അല്ല
അല്ലെല്ലേ പഠിക്കാവാെല്ലേ അതെ ഏത് കോഴ്സാ പഠിക്ക്ണേ
ഞാന് ഡിഗ്രി കഴിഞ്ഞ് ഇപ്പ ഇങ്ങനെ വീട്ടില് ഇരിക്കാന് പുത് എന്തെങ്കിലും കോഴ്സ് ഇട്ക്കണംന്ന് വിചാരിച്ച് ഇങ്ങനെ കൊറെ ആയി രണ്ട് മാസായി കഴിഞ്ഞിട്ട് ഇത് വരെ ഒന്നും ആയില്ല വീട്ടില് നിന്ന് നിന്ന് പോവാം മാടിയാവാ
അതെന്തായാലും ഇണ്ടാവും നമ്മള് എന്തെങ്കിലും ഒക്കെ ചെയ്ത് ചെയ്ത് പിന്നാ കൊറച്ച് സമയം കൊതെ കാെറച്ച് ദിവസം വീട്ടിലിരിന്ന് കഴിഞ്ഞാ പിന്നെ നമുക്ക് ഓട്ടോമാറ്റിക്കെലി മടി വെരും
അതാണ് പ്രശ്ണം
അപ്പൊ പിന്നെ നമുക്ക് പാെറത്തെക്കേ എറങ്ങാൻ തോന്നില്യ
ഉം ഉം
അതാണ് പി ജി നോക്കാനാണോ പോയിനി
പീ ജി വീട്ട്ന്ന് ഇങ്ങനെ പറയ്ണ്ട് പീജിക്ക് പോവാന് പക്ഷെ ഇൻക്കിയാതെ ഇപ്പതും പഠിക്കണ്ടേ വിചാരിച്ചിട്ട് മടിയാവാ ഇല്ല എന്തെങ്കിലും ചെറിയ കോഴ്സ് ഇട്ത്ത് അങ്ങനെയാണ് വിചാരിച്ചത്
ആഹ് ആഹ് ചെറിയ കോഴ്സ് എട്ത്ത് പഠിച്ചാലും ഇല്ലേയ് ഞാൻ ഡിഗ്രി ഇട്ത്തില്യ ഞാന് ഒപ്റ്റോമെട്രി ഇട്ത്തത്
ആഹ് ആഹ് ഇപ്പൊ പഠിക്ക്ണ്ടോ
അത് കഴിഞ്ഞ് ഹ് ഇല്ല എന്റെ കയിഞ്ഞ് കഴിഞ്ഞ ടൈമില് പിന്നെ കല്യാണം കയിഞ്ഞു
എങ്ങനെ
കോഴ്സ് കഴിഞ്ഞ് ഇതെപലെന്നെ ഫ്രീയായിരിക്ക്ണ ടൈമിലെന്നെ പിന്നെ കല്യാണം കഴിഞ്ഞു അങ്ങനെയെക്കെ ഇ ഇപ്പഴും വെറ്തെ ഇരിക്കേണ്ട ഇനി കൊർചൈൻട്ട് വാണം ജോലി നോക്കാനായിട്ട്
ആഹ് ആഹ് അങ്ങനെ
ഇങ്ങനെ പിന്നെ എന്തെക്കെ ഇള്ളേ ഏഹ്
സ്വന്തം വീടാണോ
ആഹ് ഇത് ഇവ്ടെ അവര്ടെ ഹസ്ബെൻഡിന്റെ സ്വന്തം വീടെന്നെ
ആഹ് ആഹ് ഇഞ്ഞ് എപ്പളാ വെരാ
ഹസ്ബെൻഡ് ഒരു ഏഴ് മണി ഏഴരെ ഒക്കെയാവും ഹ് ഹസ് ബെന്റ് ഇത് ജോലി കഴിഞ്ഞ് കെയിഞ്ഞാ നേരെ ജിം മ്മിന് പോവേ അപ്പഅത് കെഴിഞ്ഞിട്ട് പത്ക്കെ വെറാെള്ളു ചെലപ്പോ എട്ട് മണിക്കാവും ചെലപ്പോ ഏഴ് മണിക്കുള്ളിലൊക്കെ എത്തും നേരത്തെ എത്തും
അ ആ അങ്ങനെ
ആ ഇപ്പൊ രണ്ടു ദിവസം ഇവിടെ നല്ല മഴയായോണ്ട്
ആ ഇവടെ അടുത്ത് തന്നെയാ അതായത് അത്ര അടുത്തല്ല കൊറച്ച് പൂവണം ഒരു ഇരുപത് മിനിറ്റ് ഒരു ട്രാവല് ട്രാവലീയ്യണം എന്തായാലും
ആ ആ
അങ്ങനെ പൂവണം അന്നാ അധികം ദൂര ഇല്ല അപ്പൊ നമ്മടതന്നെ വണ്ടിയമ്മ പോകുമ്പോ പിന്നെ പെട്ടന്ന് പോയി വരാം ബസ് ഇതിനൊക്കെ പൂവാണെന്നുണ്ടെങ്കി കൊറെേ സമയം വേണം നമ്മട ഇവടൊക്കെ നമ്മടെവിടൊക്കെ ബസ്സിന് ടൈമിംഗ് ആണേ അപ്പൊ ബസ്സിന് പോയി വരല് കൊറച്ച് ബുദ്ധിമുട്ടാ
അങ്ങനെ ന്നാലെ
അവടൊക്കെ എങ്ങനെയാ ആ ശരി
ഓക്കെ
ഓക്കെ